ഹലോ ഹലോ
ഹലോ കേൾക്കാൻ പറ്റ്ണ്ടോ
കേക്കുന്നുണ്ട് ആഹ് പറ്റ്ണ്ട്
ഹലോ
ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ ഹലോ ഹലോ
ഹലോ
ഹലോ ഹലോ
ഹലോ
ഹലോ
ഹലോ കേൾക്കാൻ പറ്റ്ണ്ടോ ആഹ് ഇൻക്ക് കേൾക്കണ്ട് ആഹ് ആഹ് ഇങ്ങക്ക് കേൾക്ക്ണ്ടോ?
ആഹ് ഇണ്ട് ഇണ്ട്
ആഹ് ആഹ് ഓക്കെ ഓക്കെ പ എന്തൊക്കെയാ വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോകുന്നു
ഉം ഫുഡൊക്കെ കഴിച്ചോ?
ഉം കഴിച്ച് കെടന്നു
കിടന്നു ആഹ് ആഹ് ഓക്കെ ടൈമ് ഒരുപാടായിണല്ലോല്ലേ
ഊം എന്താ അവിടുത്ത വിശേഷങ്ങളൊക്കെ?
ഓഹ് സുഖണ് അങ്ങനെ പോണ് നമ്മള് ഫുഡ് ഒന്നും കഴച്ചിട്ടില്ലേ എവിടെ ഇല്ലല്ല ഇകാക്കൊക്കെ കളി കാണാണ് അത് കഴിഞ്ഞിട്ട് വേണം കെടക്കാന് അവിടെ കളി കണ്ടോണ്ടിരിക്ക
ആഹ്
അപ്പൊ അങ്ങനെ വെയ്
അങ്ങനെ ആഹ് വേറെന്താ എന്താ സ്പെഷ്യലൊക്കെ
ഇന്ന് ഏഹ് എന്താ പാർട്സ് ഇണ്ടേനിം ചിക്കൻ പാർട്സ് ഇണ്ടായിനി അപ്പൊ ഉം അതായിന് ഇന്നത്തെ സ്പെഷ്യല്
ഉം
പിന്നെ എത്ര മക്കള ഇങ്ങക്ക് ഏഹ് ആഹ് ആഹ്
ഉം നിങ്ങക്ക് എത്രാളാ
ഇൻക്ക് മൂന്നാള്
ഒറങ്ങിയോ ഒക്കെ
ഓ ഒക്കെ ഒറങ്ങി എല്ലാവരും കിടന്നു വലിയ ആള് അഞ്ചാം ക്ലാസ് പഠിക്കണെ രണ്ടാമത്തെ ആള് ഒന്ന് രണ്ടാം ക്ലാസ്സിലാണ് ചെറുത് നാാലു മാസം
ആഹ് ആഹ്
ആഹ് ഇങ്ങളെ മോളാണോ
മോനാണ്
ആഹ് പഠിക്കയല്ലേ?
ഉം അവൻ യു കെ ജി യിലാ
യു കെ ജി ആഹ് ഓക്കേ. ഉം ഇന്ന് ക്ലാസ് ഉണ്ടായിനോ
ഇല്ല ഇന്ന് ശനിയാഴ്ച അല്ലേ ഇന്നില്ല
ആഹ് ഞങ്ങൾക്കൊക്കെ ശനിയാഴ്ച ഇവിടൊണ്ടേ
ആഹ് ഇവിടെ ആഹ് ഇവിടെ ശനിം ഞായറും, ആഹ് ശനിം ഞായ റും ലീവാ. ആഹ് വേറെന്താ?
വേറെ എന്തൊക്കെയാണ്ള്ളത് ഉം ഉം
പിന്നെ
ഇന്ന് എന്താ നിങ്ങക്ക് എന്താണ് സ്പെഷ്യല്
ഞങ്ങൾക്ക് ബീഫ് ഉണ്ടായിരുന്നു, അതന്നെ
ആഹ് ആഹ് ബീഫ് കറി ആവൂല്ലെ
ആഹ് ആഹ് ഉം വേറെ
വേറെന്താ ഇപ്പൊ നല്ലത് ഉം ആഹ് സൺഡേ ഒക്കെ ആയിട്ട് ഇനി എങ്ങട്ടെങ്കിലും പുറത്ത് പോണൊണ്ടോ
ഏയ്
നല്ല മഴയാണല്ലോല്ലെ അവിടൊക്കെ ഉണ്ടോ
ആഹ് ഉണ്ട് അതാണ് പുറത്തേക്ക് ഇറങ്ങാത്തെ
ആഹ് ആഹ് അത് ശെരിയാ, മഴയത്ത് നമ്മള് വീട്ടിൽ ഇരുന്നാല് അതിനൊക്കൂല
ആഹ് ആഹ് അതെ
ഇന്നലൊക്കെ നല്ല മഴയല്ലേ. ഇന്ന് പകല് കുറച്ച് കുറവുണ്ടായിരുന്നില്ലേ
ആഹ് ഇന്ന് പകല് കുറച്ച് കുറവുണ്ട്, രാവിലെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ
ആഹ് അതെ ഇന്ന് ഇവിടെ പകല് കുറച്ച് കുറവുണ്ടായിട്ടോ, ഇപ്പൊ രാത്രിയായ ശേഷം വീണ്ടും തുടങ്ങി
ആഹ് ഇവിടെ ഇപ്പൊന്നും ഇല്ലാ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പിന്നെ അങ്ങനെ പെയ്തിട്ടില്ല
ആഹ് ആഹ് ഇവിടിപ്പം നല്ല മഴയാ
ആഹ് ആഹ്
ആഹ് അതുകൊണ്ട് നെറ്റിന്റെ വിഷയൊക്കെ വരുന്നത് അതുകൊണ്ടാ തോന്നണുണ്ട്
ഉം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെറ്റ് കിട്ടൂല, ഉം വേറെന്താ
പിന്നെന്തേ ആഹ് ഒക്കെ നല്ല
ഉം ഇനി രാവിലേക്കൊക്കെ, രാവിലെക്കെന്ത് ഫുഡ് ഉണ്ടാക്കലല്ലേ ഈ മക്കളൊക്കെ സ്കൂൾ പോകുമ്പോഴത്തേനൊക്കെ ആവണല്ലോല്ലേ
ഒക്കെ ആവണം, രാവിലെ ഏഴുമണി ആവുമ്പോളേക്ക് പോവും ഉം മോന് മദ്രസ വണ്ടി വരും, അപ്പോഴത്തേക്ക് എല്ലാതും ആവണം
ഉം
ആഹ് അപ്പോൾ രാവിലത്തേക്കുള്ള ഫുഡും പിന്നെ മദ്രസെ കൊണ്ടോയി കഴിക്കാനുള്ള സ്നാക്സ് അതുപോലെ സ്കൂളില് ലഞ്ചിനുണ്ടാക്ക ഉപ്പേരി എല്ലാം അപ്പോഴേക്ക് ആവണം ഏഴ് മണി ആവുമ്പത്തേന് ഞാനൊരു നാലര അഞ്ച് മണിയൊക്കെ ആവുമ്പോ എണീക്കും. ചെല ദിവസം ആറുമണിയൊ ക്കാവും, അന്ന് പിന്നെ നേരം വൈകിയത് തന്നെ
ആഹ് പ്പൊ ങ്ങനെ
ഉ
ന്താ എല്ല ആക്കിടുക്കാൻ എല്ലാം ആക്കി കൊടുക്കൂട്ട എന്നാലും ഇങ്ങനെ ഏഴുമണി ആകുമ്പ അത്ത് വണ്ടിരും
ആഹ് ആഹ് മദ്രസ് സ്കൂളൊന്നില്ലാവൂല്ലേ
ആഹ് മ അല്ലല്ല മദ്രസ വിട്ടിട്ട് അവിട്ന്ന്ങ്ങനെ സ്കൂളിലേക്ക് പോകും അവിട്ന്ന് വണ്ടിണ്ട്
ആഹ് അങ്ങനെ
ആഹ് ഇവിടുക്ക് വണ്ടി വരും മദ്രസിയിലേക്ക് കൊണ്ടു പോകാനായി
ആഹ് ആഹ്
ന്നിട്ട് മദ്രസിന്ന് മദ്രസ് വിട്ടിട്ട് ചായ കുടിച്ചതിന് ശേഷം അവിട്ന്ന് വണ്ടിയിൽ സ്കൂളിലേക്ക് പോവും
ആഹ് ആഹ്
ചെറിയ മക്കളല്ലേ അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കാനും പറ്റൂലല്ലോ നടന്ന് റോട്ടിലൂടെ ഇങ്ങനെ പോണ നമ്മക്ക് പേടിയല്ലേ പ്പ അങ്ങനെക്കെ പോവല്
വേറെന്താ ന്നട്ട്
വേറെ എന്ത് ഒക്കെ നല്ലെ ങ്ങളെന്തെ പഠിക്ക്ണ്ണ്ടോ
ഞാൻ വർക്കെയ്യായിരുന്നു
വർക്കെയ്യണോ ഓക്കേ ആഹ് ആഹ് ആഹ്
സെെൻ ചെയ്തതാണ്
തന്നെ?
വേറെ നല്ല ജോബ് നോക്കാൻ വേണ്ടീട്ട് അങ്ങനെ റിസൈൻ ചെയ്തതാ
പോന്നതണല്ലേ ആഹ് ആഹ്
അങ്ങനെ പിന്നെന്താ?
പിന്നെന്താ നല്ല ഫുഡൊക്കെ ഇണ്ടാക്കോ?
ഏറെ കുറെക്കെ
പിന്താ അവിടെ അടുത്ത് എങ്ങാനെങ്ങിട്ടേ പുറത്ത് ടൂറൊക്കെ പോയിനോ പൊറത്തൊക്കെ പോയിനോ?
പൊറത്ത് ആഹ് വെക്കേഷൻലക്കെ പോകല്ണ്ട്
ആഹ് ആഹ്
പിന്നെ അങ്ങനെ വീട്ടിലടങ്ങിതുങ്ങി നക്കാത്ത ടീംസ് ആണ് ഞങ്ങള്
ആഹ് കിട്ടിയ പൊറ ത്തെറങ്ങ ഇവിടെ അങ്ങനെന്നെ ടൈന്ന് കിട്ടിയാ പൊറത്ത് പോണം പിന്നെ പൊറത്തുന്ന് ഫുഡും പൊറത്ത്ന്ന്
ആഹ് ഉം ഉം വേരെന്താ ന്നിട്ട്
വേറെ ഒക്കെ നല്ലത് ങ്ങളെപ്പളാ എണീക്ക ന്നട്ട്
ഞാന് ഞാൻപ്പന്റെ വീട്ടിലപ്പ പിന്നെ കുഴപ്പമില്ലല്ലോ എപ്പള എണീക്ക
ആഹ് അത് ശരിയാ വീട്ടു പോകമാണല്ലോ കൊറച്ച് സ്വാതന്ത്ര്യം നമുക്ക് കൂട ഞാനും അങ്ങനെന്നെട്ടോ, ഉം ഇന്റെ വീട്ടു പോയാ പിന്നെ നീക്കല് പിന്നെ നോക്കണ്ട ഒക്കെ ചായിം കടിയൊക്കെ ആയേന്റെശം ഉമ്മ വന്ന് വിളിക്കുമ്പോ നീക്ക
ഉം ഇങ്ങനെ വേറെ എന്തോന്നുണ്ട് ഇനി എപ്പളാ കെടന്നുറങ്ങ കൊർച്ചെയ്യോ?
ഞാൻ കെടക്കല കാക്കു കളി കഴിഞ് വരാൻ കാത്ത്ക്കലൊന്നുല്ല അവിടെ ഓല് ഇങ്ങനെ കളിയണ്ട് കുത്തിരി ക്ക്ണ്ട് അവ്ടെ ഇരിക്കിണ്ട് അപ്പൊ ഇന്ന് പകല് കൊർച്ച് ഒർങ്ങീനിം അപ്പൊപ്പൊ ഒർക്ക് വര്ന്നില്ല അപ്പൊ ഇങ്ങനെ ഫോൺത് ഇങ്ങനെ ഇര്ന്നതാ അപ്പൊ ഒന്നുകൂടെ കഴിഞ്ഞ് ചെയ്തോട്ടേ കര്തിയാണ്ട് ഇങ്ങനെ വെയിറ്റെയ്യ
വേറെന്താ
ഉം ഇങ്ങക്ക് ഒർക്ക് വെര്ണ്ടോ?
ഏറെക്കുറേ
ഉം ആഹ് ആഹ്
ഇഞ്ഞ് മക്കള് നേര്ത്തെ എണീക്കൊ രാവിലെ
അ ആ മക്കാളാ മോൻക്ക് ഏഴ് മണിക്കാണ് മദ്രസ് വണ്ടിവെരാ അപ്പൊത്തിനൊക്കെ ഇങ്ങനെ ആറരാ ആറ്മണി ആറരെക്കെ ആവുമ്പോത്ത ഇങ്ങനെ നീറ്റി ഒര്ങ്ങാൻ തൊടങ്ങും ഓ ഓലെ കൂടമ്മൾ നിന്നൊട്ക്കണല്ലോ കുൾപ്പിക്യനും ഒക്കാനും എല്ലത്തിനും അമ്മളെ പണിം ഇതും കൂടി എല്ലം കൂടി നടക്കൂല അപ്പ പിന്നെ വേഗം ഒരുക്കും നീപ്പിച്ചാണ്ടേ.
ആഹ്
ഉം അല്ലെ പിന്നെ അമ്മളെ അതിന്റെ എടേകൂടെ വര്ണ്ടിയെരും ആഹ് അല്ലെ പിന്നെ പണിന്റെ എടേ കൂടെ വര്ണ്ടിയെരും പിന്നെ
ആഹ് അങ്ങനെ ഇന്നട്ട് പിന്നെന്താ?
പിന്നെ എന്ത് ഒക്കെ നല്ലേ
ഉം ഇഞ്ഞിനി കളിയൊക്കെ കഴിഞ്ഞിട്ടാവും അവര് വന്ന് കെടക്കലെ
എങ്ങനേ
കളിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇനി കെടക്കൊള്ളൂ
ആഹാ ഓല്ക്ക് പിന്നിം കളിയൊക്കെണ്ട് അപ്പം എല്ലതും കാണലൊന്നുല്ല ഈ പന്ത്രണ്ടര വരെയൊക്കെ ഇങ്ങനെ ഇരിക്കും വാണം
ഉം ഇന്നാ അയിക്കോട്ടെ ഇന്നാ ശെരിട്ടോ
ആഹ് ഓക്കേ ഓക്കേ